അസ്ലാലൈക്കും
ഹലോ
കേൾക്ക്ണില്ലേ
ആഹ് കേക്ക്ണ്ട്
സ്‌ലാലൈക്കും
വലക്കുമുസ്ലാ
കേൾക്ക്ണില്ല
ആഹ് ഇൻക്ക് കേൾക്ക്ണ്ട്
ആഹ് ആഹ് ഇതൊക്കെ വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം
ഉം ഭക്ഷണം കഴിച്ചിലെ
ആഹ് ലശു ഇയാള് ഇതില് വന്നിട്ട് കൊറെയായോ
എങ്ങനെ
ഇതില് കേറീട്ട് കൊറെ ദിവസായോ
കേൾക്ക്ണില്യാട്ടോ
ഇല്ലേ
ആഹ് ആഹ്
എത്ര വു സായി
രണ്ട്
ആഹ് എന്നട്ട് ഇയാള് വിളിച്ചിട്ടുണ്ടോ ആർക്കേലും ഒക്കെ
പിന്നെ എന്തൊക്കെണ്ട് വിശേഷങ്ങള് അല്ല കുട്ടെ കൊണ്ടു പോകും മഴണ്ടൊ ആഹ് എന്തെ ഭക്ഷണം കഴിക്കണ്ന്തെ ഇന്നേ ചേത്തേക്ക്
ബീഫ്
ഉം കറ്യച്ചോ
അൽ അതല്ല ഇതില് വർക്കിനെ കുറിച്ച് പറയാൻ പാടില്ലേ ഹൂളില് ആഹ് ഓക്കേ ഓക്കേ
പിന്നെ
പിന്നെന്താ ഇയാൾ വർക്കയ്യുണ്ടോ അങ്ങൻത്തെ കാര്യങ്ങൾ ചോയ്ക്കാൻ പറ്റോ നമ്മള് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള്
ആഹ് ആഹ് പറ്റൂല ന്നത് തോന്ന്ണത് ഉം ഉം മക്കള് പോയിക്ക്ണ് സ്കൂള് പോയിക്ക്ണ് ഇന്ന അവർക്ക് അവധില്ല
ആഹ് ഇവടൊക്കെ അവധിണ്ട്
വെള്ളി അവധിയാണ് ശനി ഇണ്ടാകും ഉം ചെറ്ത് വിടണ്ട് മൂന്ന് വയസാകനെ അത കളിക്ക്ണ് ആഹ് പ്പ ല്ണ്ട് രണ്ട് മാസ നാട്ടില്ണ്ട് ലെ മക്കള് മക്കളില്ലേ മക്കളക്കൊഊ ടെ
ആഹ് എനിക്ക് രണ്ട് മക്കള് ഒരാള് മൂന്നില് ഒരാൾ ചെറിയ കുട്ട്യാണ് രണ്ടര
എവ്ടാ ഒറ്ങ്ങാ
അല്ല അവിടെണ്ട്
ഉം ഉം ഉമ്മി പ്യക്കെ ഉമ്മീ പ്പ ക്ക്യല്ലെവടെ
എല്ലാരും ഉണ്ട് ആ നിങ്ങളേ ഇത് കഴിഞ്ഞിട്ടേ എനിക്കൊന്ന് വോയിസ്‌ അയക്കണേ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ ഡീറ്റെയിൽസ്
ആഹ ആഹ ആഹ
ഇത്തേനും ആ ഓക്കെ ആ അതാണ് ഞാൻ ചോദിച്ചത് ഉം
എന്താപ്പ കില എന്തെങ്കിലും ഉണ്ടോ അവിടെ
ആഹ് അവിടെ കിളികളു
ആ ആ എന്തൊക്കെയല്ലേ
ല്ല വീട്ടിലല്ല ഞാൻ പറമ്പിലൂടെ നടക്കാണ്
ആഹ ശെരി അങ്ങനെ ഹ ഹ ഹ അതെന്ത്?
ആഹ അപ്പൊ എന്തൊക്കെയോ കിളി കളുണ്ട് ഞങ്ങൾ മറ്റേ ഈ എന്താ പറയാ മലനിരയിലാണ് അങ്ങനെയുള്ള ഭൂപ്രദേശമാണ്. അപ്പൊ ഈ ഭാഗത്ത് നറച്ചും കാടും മലേം കിളികളും ആഹ അങ്ങനെയുള്ള സ്ഥലംങ്ങള് സിറ്റിയിലാണോ?
ആഹ് അങ്ങനത്തെസ്ഥല അല്ല എന്നാലും ഒരു ആാ കൊഴപ്പില്ലാത്ത സ്ഥലത്ത്ന്നെണ് സിറ്റിയിലൊന്നുംല്ല ഉ അങ്ങാടി ഏരിയന്നന ഉ എന്നാലും നമുക്ക് കാടും ഇതൊക്കെ കാ അങ്ങനെയുള്ള ഒരു തണുപ്പൊക്കെള്ള സ്ഥലം സ്ഥലം തന്നെയാണ്.
ആഹ ആഹ
മഴ ഉണ്ടായിരുന്നോ ഒന്നൊക്കെ മഴ
ആഹ് ഇപ്പൊ ന മഴ അങ്ങനെ ചാറിക്കൊണ്ടേ നിക്കണണ്ട് എന്നാൽ നല്ല മഴല്ല പക്ഷെ നല്ല മ മഴ അങ്ങനെ കിട്ടിട്ടില്ലല്ലോ ഭയ
ആഹ് ഈ പ്രാവശ്യം അങ്ങനെ മഴ കഴിഞ്ഞ വർഷ ഈ സമയംൊക്കെ
നല്ല മഴയായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ അധികം അങ്ങനെ മഴ കിട്ടി
ഇല്ല ഇല്ല ഇപ്പ ഇവിടെൊക്കെ നല്ല വെയിലാപ്പൊന്ന് ഇന്നലെ രാവിലെ ചെറുതായിട്ടൊരു മഴയ ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് വക്ക നല്ല പെയില നല്ല ചൂടാ
ആ അല്ല ഇവിടക്കൊക്കെ രാവിലെ ഭയങ്കര ചൂടേർന്നു. ഇപ്പ എന്താകോ ആകാശ ഒന്നന്ന് മാറി ജസ്റ്റ് ചെറിയ ചെറിയ മഴത്തുള്ളി ഇങ്ങനെ വരുന്നുണ്ട് അത്ര
എന്റെപ്രാവശ്യം എന്ത ഇങ്ങനെയിപ്പോയതാവോ
എന്താവോ ഇനി പറയാൻ പറ്റലോ ഞങ്ങള എവിടെൊക്കെ പറഞ്ഞാല് എന്താ പറയാ പിന്നെ ഒന്നിച്ച അങ്ങോട്ട് വന്നിട്ട് ഇട്ട് മലപ്രദേശം അല്ലേ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടല്
ആഹ് അങ്ങനൊക്കെ ഉണ്ടാവൂല്ലേ അവിടെ ങ്ങക്കൊക്കെ കണ്ട അവ-
ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്ക് അത്ര പ്രശ്നല്ല ഞങ്ങള് സി സിറ്റി തന്നെയാണ് പക്ഷേ മലപ്രദേശണ് സിറ്റിയാണ് അപ്പം എന്താ കഴിഞ്ഞ വർഷംക്കെ ഇതേപോലെ തന്നെ ആയിരുന്നു മഴ വറ്റേ കുറവായിട്ട് പിന്നെ പെട്ടെന്ന ഒരു ദിവസം അങ്ങ വന്നിട്ട് ഒരു ഒരാഴ്ച അങ്ങിട്ട് നി പെയ്തു അതും ഭയങ്കര തുള്ളി
ആഹ ആഹ
അങ്ങനെയായിട്ട് പിന്നെ ആഹാ എത്രയോ പേര് മരിച്ചുന്ന്റിയോ അങ്ങനെയല്ല പ്രളയവും വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ ചെിലപ്പോ അൈനുള്ള നൃത്തണ ആവോട്ടത്
ആഹ് ചെിലപ്പോ ഞങ്ങളൊന്നും പറഞ്ഞിക്കണത് ചെൽപ്പോ ഈ വെയിൽ ഇങ്ങനെ വന്നാണ് പിന്നെ പെട്ടെന്ന് ഒരു സലല്ല നിൽക്കാത മമായ വ്തായാലും പണിയയിേ അയല് പെടും കൊറെേ അയല് കഴിഞ്ഞ കഴിഞ്ഞ പ്രശ്യം എത്ര ആൾക്കാരാ മഴയിലെ പ്രളയത്തിലൊക്കെ പോയത് ഒരു സ്ഥല മൊത്തം പോയത്ന്നെ പോയില്ല
പിന്നെ അപ്പൊ അപ്പൊ അതിനെ കുുറിച്ച് നമുക്ക് കറക്റ്റ് അറിയില്ല മഴ ഇപ്പം വലിയ പ്രശ്നൊന്നുമല്ല തീരെ മഴയില്ല ആ സ്കൂള് തുറന്ന ടൈമില് മാത്രമാണ് കുറച്ച് ആ മഴ കിട്ടി ഓറഞ്ച് അലർട്ടാണ് റെഡ് അലർട്ട ആണെന്നൊക്ക പറഞ്ഞുന്നല്ലാതെ
ആഹ പിന്നെ ഉണ്ടായിട്ടില്ലേ
ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ എന്റെ വീട്ടിലാണേ അതുകൊണ്ട് കുളിച്ചിട്ടൊന്നുമല്ല അപ്പൊ ഇതിലൊന്ന് ഒന്ന് കൂള ഇത് കഴിഞ്ഞിട്ട് കുളിക്കാനൊക്കെ
ആഹ ആഹ ആഹ് ആഹ ഞാന ഞാൻ പറയണ്ടിട്ടോ ചെറുുമോനോട് ചെറുതോടെ
അതാ അവവിടെ
ഉം ആഹ ആഹ
ഞാൻ എന്റെ വീട്ടിലാാണ് അപ്പ അമ്മ
ആഹ ആഹ ആഹ ആഹ അവര്യിപ്പും പോയത് പോ വന്നതാവൂലേ
ഏ
അന്നല് അവധിയായിപ്പോളെ പോന്നതായിരിക്കൂല്ലെ
ആ ഇവര് ഇ മാ
ആ ഓ
ഇയാളെ വീടും മാട അടുത്ത് തന്നെയാണോ വീടിന്റെ തൊ കൊറച്ച്
എ ആ അതെ അതെ കെട്ടിച്ചര അടുത്ത തന്നെയാണ്
ആഹ
എല്ലാ വ്യത്യാസംൊന്നുമില്ല
ക്ക പിന്നെ ചോറും കറിയൊക്കെ ഒന്നിച്ചാണോ
ആഹ രാത്രിയൊക്കെ ആ അതെ മിസ തന്നെ എമിസന ആക്കാറ്
ഉം
ഇന്നെന്തെണ്ടാക്കി
ഞാന് ബീഫ ആണ തോന്നണുണ്ട് വെച്ചത്
ഏ ആഹ ആഹ്
ഞങ്ങള് എല്ലാരും ഉണ്ടാവുമ്പോ ഇങ്ങനെ കറക്റ്റ് ടൈമ ഒന്നും ഇല്ല കഴിക്കാനൊന്നും അങ്ങനെ നടക്കും അപ്പൊ ഇയാളെ ആ ഹസ്ബൻറിന് ഇങ്ങനെന്തെലൊന്നും തവണേന അങ്ങനെയൊന്നും കൊഴപ്പ
ഇല്ലല്ല
ആഹ ഞാനൊക്കെ അറിയാതെ കേട്ടോ ഓരോന്നും ചെയ്യുന്നേ
ഇതന്നെ
അവിടെ ഇവിടെ ഇഷ്ടല്ല അങ്ങനെയൊന്നും ചെയ്യണുന്നത് ഞാന് പഠിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ജോലിക്കൊന്നും പോവാനൊന്നും
ഉം
സമയക്കൂില്ല അങ്ങനത്തൊക്കെ പറയാൻ പറ്റ
ഉ ഉ ഇല്ലല്ല അങ്ങനത്തെ പറയണ്ട
ഓക്കേ
ഉം
ഉ
പിന്നെ
പിന്നെ എന്താ അങ്ങനെ
ഇവിടെ ആൾക്ക് നാട്ടില ഇണ്ടാവും ഉണ്ടാവും അല്ല ഉ പിന്നടെ വീട്ടിലാരൊക്കെയള്ളത് ഇപ്പ ഇന്ന് ഇതിന്നപ്പോ ആരക്കള്ളത്
ഇവിടെ എല്ലാാരും ഉണ്ട് കുഞ്ഞാമാരും മക്കളും അങ്ങനെ എല്ലാാരും ഉണ്ട്
ആഹ അവർക്കൊന്നും ഇണ്ടാവലല്ലേന്ന്െല്ലാവർക്കും അവധിയാണോ
ആഹ ഇല്ല അവധി ഇല്ലാത്തവര് പോയിട്ടുണ്ട് പോവാത്ത ഇവരി ഇവിടെണ്ട് അങ്ങനെ
ഉ വെറുതെ അവധി എടുത്ത വരുും ഉണ്ടാവല്ലേ
ഉണ്ടാവുമ്പോ അവ
ആഹ
ഇയാള്െ വീട്ടിലൊന്നും പോയില്ലേ
ഞാന ഇപ്പോൊ മുൂപ്പ രപൂടെ ഉള്ളത് കൊൊണ്ട് ഞാാന് പോയിട്ടില്ല ഉ ഇവിടെത്തന്നെയാണ് വരുമ്പോഴല്ല ഉള്ളൂ ചച്ചിട്ട് പോയിട്ടില്ല പിന്നെ ആഹ ഒരൊക്കെ പോയി ആ ഒരു നാലരക്കെ ആവുംും വരണെങ്കില് ഉ
ല്ലേ വീട് റോഡ് സൈഡിൽ തന്നെ വീട് വണ്ട
ആ അങ്ങനെ അങ്ങനെ ഉണ്ട് പക്ഷെ അത് കൊറച്ചൊരു ഉ അടക്കണ്ട് അറങ്ങണം കൊറച്ച് ആ പടികൾ പിനെ കൊറച്ച് ഇറങ്ങണം
ആ ഓക്കേ
ഉം പിന്നെ
പിന്നെന്താ അങ്ങനെ
ഉ ഭത്തൊക്കെ പോ വല്ലുണ്ടോ ഭർത്താവവിില എപ്പഴേ പോവുള്ളൂ അ അ അതൊക്കെറത്തക്ക പോയലുണ്ടോ
അങ്ങനെയൊന്നുമല്ല എനിക്ക എപ്പളാണോ തോന്നണേ അപ്പം അവരുണ്ടാവുമ്പോ നമ്മള് കൂടുതലായിട്ട് പോകും
ആഹ ആഹ
അപ്പൊ നമ്മള് പോണുന്നത് കുറിച്ച് കുറയും ആ ഒരു മാറ്റുള്ളൂ അല്ലാതെ അവരുണ്ടാവുമ്പോളേ പോവാൻ പ അങ്ങനൊന്നുല്ല അപ്പൊ നമുക്ക് അപ്പൊ എവിടെണോ ഡെസ്റ്റിനേഷൻ തോന്ന്ണേ അങ്ങനെ പോവും പക്ഷെ ഇവിടെ ആ കേരളം വിട്ട് അങ്ങനെ പൊറത്ത്ക്ക് പോയി അങ്ങനെ പോയിട്ടില്ല
ആഹ് ആ നമ്മളവിടെത്തന്നെ ആയിട്ട്ല്ലേ ഉം
കേരളത്തിനുള്ളിതല്
ഉം ഉം ഉം ഉം നമ്മ അടുത്തെ എങ്ങനെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ
കൊഴപ്പില്ല ഞങ്ങളി ഇപ്പടെ എന്താ പറയാ കാടും ഇതും അങ്ങനെയുള്ള ഇതാണ് തേക്കും അങ്ങനെ അതിൽ പ്രസിദ്ധമായിട്ട് അങ്ങനെയുള്ള
ആഹ്
അങ്ങനെയുള്ള ഇതാണ്
ഉം പിന്നെ
വേറെന്താ
വേറെന്താ സുഖാണ് അങ്ങനെ പോണ് ഉം കുട്ടികള് ഇഞ് വുന്നിട്ടൊക്കെ മാണം എന്നാ ശരിട്ടാ ഞാൻ വിളിക്കട്ടോ